ഹലോ
ആ നമസ്കാരം കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തൊക്കെ എന്താല്ല വിശേഷം ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമല്ല അവിടെ എന്തൊക്കെയാണ്
ഇവിടെ സുഖമാണ് കുഴപ്പൊന്നുമല്ല അങ്ങനെ പോകുന്നു വൈകുന്നേരത്തെ ഓരോ തിരക്കിലാണ്
ആ വൈകുന്നേരം ചായ കുടിച്ചോ
ഉ ചായ കുടി കഴിഞ്ഞു ഇനി ഇങ്ങനെ രാത്രിത്തെ ചോറൊക്കെ ഉണ്ടാക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഉണ്ടാക്കി കട്ടുണ്ട് ചോറായി കറി എന്തേലും ആക്കണം
അപ്പൊ രാത്രി വേറെണ്ടാക്കല ഉച്ചക്ക
ആ അതെ ഇല്ലല്ല ഇല്ല ഉച്ചക്ക് എത്താൻ പറ്റുള്ളൂ ഉച്ചക്ക് പൊതുവേ ചിക്കക്ക് രാവിലെ ചില ദിവസേ ഉണ്ടാക്കാറുള്ളൂ
ഏ അപ്പൊ രാത്രിയാണോ മെയിൻ അവിടെ
അതെ രാത്രിയാണ് ഇവിടെ എല്ലാരും ഉണ്ടാവുക ഉച്ചക്ക് മക്കള് സ്കൂളിൽ പോകും ഞാനും അതെ അതെ
ആഹ്
അപ്പൊ അങ്ങനെ ഉച്ചക്ക് ചില ദിവസം ഉണ്ടാക്കും ആഹ് ടൈമിനനുസരിച്ചിട്ടാണ് ഉച്ചക്ക് അല ഉണ്ടാക്കിയാലും വൈകുന്നേരം നമ്മള ഒന്ന് ചൂടാക്കണം ചോറൊക്കെ അപ്പൊ അത് മടിച്ച ഇപ്പൊ ഈ മഴയല്ലേ മഴയാവുമ്പോ ഒന്നും കൂടെ തണുത്ത ആക ഐസ് പോലെയ ആകും ചോറ് അപ്പൊ അങ്ങനൊന്നും ആവുമ്പോ ഹസ്ബന്ഡില ഒന്നും പറ്റൂ കേക്കുന്നില്ലല്ലോ ഹലോ ഹലോ കേൾക്കുന്ന ഹലോ